ഹലോ പറയൂ കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് നിങ്ങൾ ക് കേക്കുന്നുണ്ടോ.
അതെ എനിക്ക് കേൾക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് പരിപാടി.
എന്താ രാത്രിയായി ഇനിപ്പോ ഒന്നരക്കുള്ള ഫ്രാൻസിന്റിം ഏഹ് എന്തെ ഫ്രാൻസിന്റെ കളി കാണാൻ നിൽക്കണ്.
ഓക്കെ നിങ്ങൾ സംസാരിക്കുമ്പോ ഒരു സൈൽ നിക്കൊണ്ട് ഒരു നെറ്റ് ബ്രേക്ക് കാണുന്നുണ്ട്. അപ്പ ഒന്ന് ശ്രദ്ധിക്കൊണ്ടിട്ടോ.
ആഹ് ഇപ്പ നല്ല രീതിയിൽ കേൾ
എനിക്ക് പറയാള്ളത് എന്താച്ചഴിഞ്ഞാല്. ആ ഇപ്പോ കർറ്റാണ് അവിടെ തന്നെ നിന്നോളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടട്ടോ.
തീർച്ചയായും തീർച്ചായും
ഓക്കെ. താങ്കൾ പറഞ്ഞു ഇന്നിപ്പോ കളിണ്ട്ന്ന് പറഞ്ഞ്. അപ്പൊ കളി എത്ര മണിക്കാണ്ന്നുള്ളത്. ഏതൊക്കെ ടീം ആണ് മത്സരം. എത്രയാ? താങ്കളുടെ ടീം ഏതാണ്. നിനക്കൊരു ഉത്തരം പറയുകയാണെങ്കി വലിയ ഉപകാരായിരുന്നു കാരണം എനിക്കു ഇത് പോൾ ടീം
തീർച്ചയായും ഞാന് ഫ്രാൻസാണ് ഫ്രാൻസിന്റെ കളി ആണല്ലോ ഇന്ന് ഫ്രാൻസും... ഏ നോർവേ ആണ് ഇന്നത്തെ കളി. കാരണം ഫ്രാൻസും നോർവേയും രണ്ട്.. രാജാക്കന്മാരാണ് ഏറ്റുമുട്ടുന്നത്. കാരണം ഫ്രാൻസിലെ എംബാപ്പയും നോർവേയിലെ ഹാളൻറും അതിനെ കുറിച്ചും എന്താ ഫ്രാൻസിനെ ഫ്രാൻസിലെ എംമ്പാപ്പെനെ കുറിച്ചും പറയാണെങ്കി അത് ഏറെ കൂട്തൽ പറയാണ്ട് കാരണന്താച്ചാല് അവർ രണ്ടു പേരും ഗോൾസ്കോർ ഒരു പോലെയാണ് ഇത്തരം രണ്ട് കളിയിൽ അവർ രണ്ട് രണ്ട് പേരും നാല് ഗോൾ വീ തമാണ് അടിച്ചത് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു കളിയാണ് അത് അത് അതുകൊണ്ട് തന്നെ വളരെയേറെ കാകാംക്ഷയോടെ ആളുകള് കാ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കളി തന്നെയാണിത് നിങ്ങളേതാണ് നിങ്ങൾക്ക്‌ നിങ്ങളുടെ ടീം ഏതാണ് മിഷ് കോ വേൾഡ് കപ്പിൽ
എന്റെ ടിമെന്ന് പറഞ്ഞയ് ഞ്ഞാൽ അർജന്റീനയാണ് ഞാന് മെസ്സി അദ്ദേഹത്തിന്റെ വേമ്പർ ലോക ത്തെ എതില് കളിക്കാ വരുവോ തന്നെ ഇപ്രാവശ്യ ഇച്ച്ണ്ട് എനിക്ക് തോന്നുണ അദ്ദേഹത്തിന്റെ ലാസ് ഇച്ച് കളിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനൊരാ അടിയില് നിർണ്ണായകമായ കളിയെന്നെയാണ് അന്ന് തന്നെ വീക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ കളി എന്ത് പറഞ്ഞാ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പിന്റെ മാരി കപ്പ് ഏ ഉം ഞങ്ങളും ഫ്ലക്സൊക്കെ നാട്ട് വെച്ചിട്ടുണ്ട് നിങ്ങളവിടെ ഫ്ലക്സും കാര്യങ്ങളൊക്കൊണ്ടോ അതോ വെർതെ കളി
തീർച്ചയായു ഞങ്ങളവടെ എന്താപ്പോ റൊണാൾഡോയുടെയും അതുപോലെ തന്നെ നെയ്മറിന്റെയും ഫ്രാൻസിന്റെയും പോർച്ചുഗലിന്റെ എക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ടീമില് ഏറ്റവും ശക് ക്തമായ ടീമ്ന്ന് പറഞ്ഞാല് അർജന്റീനെ പോലെ തന്നെ ഏ ഫ്രാൻസും മുന്നിലേക്ക് നിക്കുവാണ് ഫ്രാൻസ് സ്പെയിന് ഇതെല്ലാം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ടീമ് ടീം കൂള് തന്നെ ഫ്രാൻസിനും അത് പോലെ തന്നെ സ്പെയിനിനും അർജന്റീനക്ക് തന്നെയാണ് കാരണന്തെന്ന് വെച്ചാല് ഏ സ്പെയിനിലേക്ക് നോക്കാണെങ്കി അമ്മള് ലാമിയമാല് പുതിയ താരം മാ ലാമിയമാല് അ പു
പൊറത്ത്ക്ക് നി
ഇക്കാണെങ്കി ഒരു എടക്കെടക്ക്‌ നന്നായിട്ട് തളന്നുണ്ട്. അപ ഈ കട്ടാത് നമ്മക്ക് മനസ്സിലാവുന്നില്ല ന്ന് വ്യക് തോപകാരായി രുന്നു
തീർച്ചയായ് ഇപ്പ പറയുന്നത് കേക്കുന്നുണ്ടോ? ഹലോ
ഇപ്പ് ന്നാ ഒന്നും കാൺണേന് കൊയപ്പം ണ്ടായിരുന്നില്ല
തീർച്ചയായും നമ്മുടെ ഇപ്പത്തെ കാലത്ത് റ്ഞ്ഞാല് ഏറ്റവും ശക്തമായ ഒരു ഗ്രൂപ്പ് എത്തിട്ട് ശക് ക്തമായ ടീമ് റ്ഞ്ഞാല് ഫ്രാൻസ് പോലെയും അതുപോലെ തന്നെ ഏ നമ്മൾടെ സ്പെയിന് പോലത്തെ ടീമുകളാണ് ശ് രൂ എന്താ ടീമുകളിൽ ശക്തം പക്ഷെ പ്ലയേഴ്സിനെ നോക്കാണെങ്കിൽ നമ്മുടെ ഏഹ് ആറ് ലോകകപ്പ് കളിച്ച റൊണാൾഡോയും മെസ്സി മെസ്സിയും നമ്മുടെ ഏ എന്താ വ് ഏറ്റവും ശക്തമായ ഒരു പ്ലെയർ ആണ് കാരണെന്താന്ന് വെച്ചാല് ഏഹ് കഴിഞ്ഞ ആറ് വർഷങ്ങളിലും റൊണാൾഡോ ന്നു താരം ഏഹ് വെ എന്താപ്പൊ
പക്ഷേ നിങ്ങൾ എനിക്ക് എടക്ക് എടക്ക് ബ്രേക്കായിട്ട് തോന്നുന്നുണ്ട് ഞാമ് ഏഹ് എന്തേ ച്ച് ങ്ങള് പറഞ്ഞു ഇപ്പം മൻസിലായി മെസ്സി അതേപോലെ തന്നെ റൊണാൾഡോ ഡൊണോ മെൽ മെസ്സി അതുപോലന്നെ നെയ് എംബാ കളിക്കാർ നമ്മുടെ ഇപ്പത്തെ ഒരു ലോകകപ്പില് നമ്മള് കാണുന്നുണ്ട് അതിനേക്കാൾ ഉപരി പുറത്തെ രാജ്യങ്ങളിലത്തെ ഓരോ രാജ്യങ്ങളില് ഒരു ലക്ഷം ആളുകളൊക്കെള്ള രാജ്യങ്ങൾത്തെ ക കാര് വന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കാണുന്ന്ണ്ട് അതെന്തെ ന്താ ന്ന്ച്ച്കയിഞാല് പ്പോ ഗോൾ കീസ് ആയി ഒരു ഗേ ൾ കീ പ്ലയറ് എന്താ പ റയ ഒരു കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇങ്ങ ഈ എന്ന് പറഞ്ഞ് ഴിഞ്ഞാല് കളി തന്നെയാണ് ഉദ്ദേശിക്കുന്ന അപ്പുറം നമുക്ക് ഉപകാര പയേ പോ പോലന്നല്ല ലോകകപ്പ് എല്ലാവരും ഉറ്റുനോക്കുന്നത് റൊണാൾഡോക്ക ഒരു കപ്പ് എന്ന രീതിയാണ് പക്ഷേ എങ്കിൽ ഇപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ മെസ്സി നമ്മുടെ എംബാപ്പ് എന്നീ വ്യക്തികൾ എടുക്കും പക്ഷെ എംമ്പാപ്പ അല്ലാ നെങ്കിൽ നാടുപ്പ എന്നാണ് പക്ഷെ റൊണാൾഡോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമിൽ വലിയൊരു വലിയൊരു സപ്പോർട്ടും കാര്യങ്ങളും കളൊന്നും കാ പക്ഷെഅത് കഴിഞ്ഞ് രണ്ടാമത്തെ കളിയിൽ അഞ്ച് ഗോളൊക്കെ നൽകു ന്ന നൽകി അങ്ങനെ നോക്കാണെങ്കിൽ അവര് ഇത്തവണ കപ്പടിക്കാൻ ചാൻസിലായില്ലായില്ല കാരണം മറ്റേ ടീമൊക്കെ കുഴപ്പില്ലാത്ത കളി ടീമക്കൊ ക്കെ വന്ന് കാണിച്ചു പോകുന്ന കളി കാണാൻ മാത്രണ്ട് ഈ എംബാപ്പെ ന്നൊക്കെ പറയുന്ന ആള് വല്ലാത്തൊരു കളി തന്നെയാണ് പക്ഷേ എം ബാ പ്പനെ റൊണാൾഡോ പോലെ മെസ്സി അതുപോലെ തന്നെ നെയ്മർ അവര് കളിക്കുന്ന അപ്പോ നിങ്ങളുടെ ടീമിലെ കളാറിന്റെ പേര് പറഞ്ഞങ്കിൽ ഒരു ഉപകാരമായി
തീർച്ചയായും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റൊണാൾഡോയുടെ ടീമ എന്ന് പറഞ്ഞാൽ റൊണാൾഡോയെ പരിഗണിക്കാതെ കഴിഞ്ഞിൽ നമുക്കറിയ വെറും ഇരുപത്തിയഞ്ച് ടെച്ചുകളിൽ മാത്രമാണ് ത റൊണാൾഡോ തന്റെ ടീമിന് വേണ്ടി കാഴ്ച്ച വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റൊണാൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ടീമായ പോർച്ചുഗല് പൂർണ്ണമായ അവടെ നിരാശപ്പെടുകയാണ് ചെയ്തത് ഏ അതിനെല്ലാം ഉപരിയായി തന്റെ രണ്ടാമത്തെ കളിയിൽ അഞ്ച്പൂജ്യത്തിന് ഏ രോഗിയോടപ്പം വിജയിക്കുന്നു വിജയിച്ചത് നമുക്ക് കാണാൻ സാധിച്ചു അവിടെ ഉണ്ടായത് എ എന്തെന്ന് വെച്ചാല് ഏതാണ് ടീമിന അവർ എന്താ തന്റെ റൊണാൾഡോ. നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിപ്പിച്ച് കോച്ച് ആയാലും എല്ലാം കൊണ്ടും നല്ല ട്രെയിൻ ചെയ്തു കൊണ്ട് തന്നെ ഇപ്പ ആഹ് ആ കളിയിൽ അവർക്ക് അഞ്ചേപൂജ്യത്തിന് വിജയിക്കും ക്കാൻ സാധിച്ചു രണ്ടു ഗോൾ നമ്മുടെ ക്രിസ്ത്യാന റൊണാൾഡോയുടെ ഏഹ് കാലിൽ നിന്ന് വീഴുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ഏഹ് പുരോഗതികൾ എന്താ? പോർച്ചുഗാലിലെ പുരോഗതികൾക്ക് നമുക്ക് ആകാംക്ഷയത് കാരണം തന്റെ ആറ് എന്താ അതായത് ലോകകപ്പിൽ തനിക്ക് ഒരു ലോക കീരിടം സാധിച്ചില്ല കാരണം മറ്റുള്ള എല്ലാ കീരീടങ്ങളും അദ്ദേഹത്തിനുണ്ടെങ്കിലും ലോക ലോകകപ്പ് എന്നുള്ള ഒരു കിരീടത്തിലേക്ക് അദ്ദേഹത്തിന് മുത്തം മിടാൻ സാധിച്ച ച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം എല്ലാ എല്ലാ എല്ലാ ടീമിന്റെയും ഒരു ചെറിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാല് തന്റെ അവസാനത്തെ ലോകമായ അവസാനത്തെ കരിയറായിട്ടുള്ള ഏ ഈ ലോകകപ്പിലെ അവസാനം എനിക്കും എന്താ ക്രിസ്ത്യാന റൊണാൾഡക്കും മുത്തമിടണമെന്നാണ് എല്ലാ താരങ്ങളുടെയും ആഗ്രഹം എല്ലാ ഏഹ്‌ രാജ്യത്തിന്റെയും ആഗ്രഹം കാരണം എന്താന്ന് വെച്ചാൽ അവസാനത്തെ കളിയാണല്ലോ തന്റെ തന്റെ കഴിവിന്റെ പരമാവധി അദ്ദേഹം അതിൽ ഉപയോഗപ്പെടുത്തുന്നു തന്റെ നാല്പത്തൊന്നാം വയസ്സിലും തന്റെ പ്രായം അദ്ദേഹം വെറും വില വെക്കാതെ പ്രായം വെറും അക്കമാണെന്ന രീതിയിൽ തന്റെ കളി പരമാവധി നമുക്ക് എല്ലാവരും സോഷ്യൽ മീഡിയയിലെ നമുക്ക് എല്ലാ കാണാൻ സാധിച്ചത് ഏ അദ്ദേഹം അവസാനം സമയത്ത് അയാം ബാക്ക് അയാം ബാക്ക് എന്നുപറയുന്നത് നമ്മളെല്ലാരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നോക്കച്ചെങ്കി ഇപ്പം നാളത്തെ നമ്മുടെ ഫ്രാൻസിന്റെയും അതുപോലെ തന്നെ നോ ടെയും കളി ഇതിലൂടെ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളും ഇനിയിപ്പോ എന്താ ഇപ്പ നമ്മുടെ പോർച്ചുഗലിന്റെ അടുത്ത കളിയിൽ കളിച്ച് ജയിക്ക്കയാണെങ്കി നമ്മളെ അർജന്റീനന്റെപ്പയും തോൽക്കച്ചെങ്കിൽ നമുക്ക് ഫ്രാൻസിനെപ്പഴും അ കളി ഉണ്ടാവുല്ല എന്തായത് ക്വാർട്ടർ ഫൈനൽ അത് അത്രത്തോളം നിർണായകമായ ഒരു രീതിയിലാണ് ഇവിടെ പോർച്ചുഗൽ പോകുന്നത് എല്ലാം കൊണ്ട് പറഞ്ഞാലും പോർച്ചുഗലിനാണ് കപ്പ്. എന്താപ്പ കിട്ടാൻ സാ എന്താപ്പ താല്പര്യം എല്ലാ ടീമിനേക്കാളും കാരണം ഞാൻ പറഞ്ഞല്ലോ പോർച്ചുഗലിലെ നമ്മൾ റൊണാൾഡോക്കെ ഏറ്റവും ആഗ്രഹം അവസാനത്തെ ആഗ്രഹമാണ് നമ്മുടെ ഈ ഏഹ് ലോക കിരീടത്തിൽ അവസാനത്തെ ലോക കിരീടത്തിൽ മൂത്തമിടുക എന്നുള്ളത് താങ്കൾക്കതിനെ കുറച്ച് എന്താണ് പറയാനുള്ളത്
നിങ്ങൾ പറഞ്ഞത് ഞാന് യോജിക്കുന്നുണ്ട് കാരണം ശ്രീ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ കളി എന്ന് പറഞ്ഞാ അത് ഇട്ത്ത് പറയേണ്ട ഒരു കളി തന്നെയാണ്. മറ്റേ കളിയുടെ മാരിയല്ല ഇദ്ദേഹത്തിന്റെ കളി എന്ന് പറ ഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പോലെയല്ല
വളരെ വ്യക്തമായിട്ട് പറയാണണ്ടെങ്കിൽ അവ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തൊക്കെ കളിച്ചീന്റെ ഒരു പകുതി പോലും ഇപ്പൊ കളിക്കുന്നില്ല അദ്ദേഹം ആ ചെറുപ്പ കാലങ്ങളിൽ കളി ച്ചിരുന്നത് വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നല്ല നല്ല കളികള് അദ്ദേഹത്തിന്റെ ഗോളൊക്കെ നോക്കാണെങ്കിൽ വളരെ വലിയ ഗോളുകളാണ് നമ്മൾ കണ്ടിരുന്നത്. അതുപോൽതന്നെ ഈ കളിയിലെ എന്താ പറയാ നമുക്ക് കപ്പടിക്കാന് അല്ലെങ്കി കപ്പ് കിട്ടും എന്നുള്ള ഒരു ടീം രീതിക്കാണ് നമ്മള് ക്രിസ്ത്യാനോ റൊണാൾഡോനെ കണ്ടിരുന്നത് പക്ഷേ കപ്പ് ഇപ്രാവശ്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കി കാരണം ഫ്രാൻസിനായിട്ടും അർജന്റീനയുടെക്കെ ജയിച്ചിട്ട് പ്രീക്വാർട്ടർ ഒക്കെ കഴിഞ്ഞ് പോവാ എന്നുണ്ടെങ്കിൽ അതൊരു വളരെ ദുർഘടമായ വഴി തന്നെ യാണ് പക്ഷെ ഇത്തവണ അദ്ദേഹത്തിന് കപ്പ് നേടിയേ പറ്റൂ എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനന് പോലുള്ള ഒരു കളിക്കാരൻ ഇപ്പോ കപ്പടിക്ക എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യണ് അപ്പോ അദ്ദേഹത്തിന് പോലത്തുള്ള ഒരാള് മെസ്സിനെ മെസ്സി കപ്പ് എടുത്തെങ്കിൽ ഇനി റൊണാൾഡോ ഒരു കപ്പ് നേടുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഈ ഒരു കൊല്ലത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ജീവിതത്തില് ഏറ്റവും എടുത്തു ത്ത് പറയേണ്ട ഒരു കാര്യം തന്നെണ് അദ്ദേഹം ഇനി ഇപ്രാവശ്യം കപ്പ് നേടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും നമുക്ക് അതിനെ കുറിച്ചൊക്കെ അതിനെ കുറിച്ചൊക്കെ പറയാണ് ന്ന്ണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അതിനെ കുറിച്ചിട്ട് പിന്നെ ഒരു ദിവസം വിളിക്ക എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ചെയ്താപോരെ
തീർച്ചയായും നമുക്ക് ഇതിനെ കുുറിച്ച് പിന്ന ദിവസം സംസാരിക്കാം ശരി
ശരി